ഹ
കേക്കമൊ
ആഹ് കേര കേക്കാം
എനിക്ക് കേക്കാം
ഇത്എടു
ആ പിന്നെ ചോറക്കെ കഴിച്ചോ
കഴിച്ച കഴിഞ്ഞു ഇവിടെ ഇങനെ മഴക്കോള ആവുന്നു ഓ ഇന്ന് എന്ത് മെയിന
ആ നാ എവിടെ ഇപ്പരു വെയിൽ
അവിടെ മഴ പെയ്യുമ്പോ ഇവിടെ വയി ഉം.
ആഹ ഇപ്പൊ നിനക്ക് വയറു വേദന വല്ലാം ഉണ്ടോ
ഇപ്പ ഇല്ല ഇപ്പ മറ്റേ ഒന്നും മരുന്ന് മേടിച്ചില്ലിയോ അതിനു ശേഷം പിന്നെ ആ ഹോമിയോ മരുന്ന എനിക്ക് വയ്യൻ മറ്റേത് കഴിക്കാനുള്ള ആരോഗ്യം കൂടെ പോവും
ക്ക് ഹോമിയ കഴിച്ചിട്ടും കുറയുന്നില്ലന്ന് പറഞ്ഞില്ലായിരുന്നോ
ഹ് ആ അത് പിന്നെ ഞാൻ രണ്ടു ദിവസം പാല് നിർത്തി നോക്കി അപ്പൊ പിന്നെ വയറു വേദന അങ്ങ് മാറി
ഓ പാല് കഴിക്കുന്നുണ്ടോന്നോ
ആഹ ആഹ് ച്ച് അല്ല ആ സമയത്ത് വയറ് വല്ലാതിരുന്നയല്യോ അപ്പം പാലൂടെ ഗുടിച്ചോണ്ടായിന്നിരിക്കും വേ കുടിക്കാനുണ്ട് അന്ന് രണ്ടു ദിവസം കുടിച്ചപ്പോ വയറു വേദനയരുന്നു പിന്നെ ഞാൻ രണ്ടു ദിവസത്തേക്ക് കുടിച്ചില്ല അങ്ങനെ ശരിയായി
ഇപ്പൊ കുടിക്കുന്നുണ്ടോ
ഉം ഉണ്ട്ഉണ്ട്
ആഹ പാല് മുട്ടൊക്കെ എന്നും കഴിക്കണം
ഉം എല്ലാം കഴിക്കും ഉണ്ട്ഉണ്ട് ഉണ്ട് ഇങ്ങനെല്ലാം കഴിച്ചോണ്ട് വരും ആഹ് അപ്പോഴക്കും
മറ്റേ വ്വ നാടൻ കോഴീട തന്നെ കഴിക്കണം കേട്ടോ
ഉം ഞൻന്റെ താ അ താറവിന്റെ കഴിച്ചിട്ട് ഉളളത്
ആ എന്നാലും മതി അവിടെണ്ടോ അതോ മേടിച്ചൊണ്ട് വരുവോ
ഇവിടെല്ലേ ഇവിടെ അടുത്തൊരു കടൽ ഉണ്ട്
കടൽ വീ വീട്ടിന്നു തങ്ങള് വരുന്നുണ്ടോ അതോ
ആ വീട്ടിനും കൊണ്ട് വരുന്നയ
ആഹ അപ്പോ നല്ലേയ താറാമുട്ട എങ്ങനെ പുഴുങ്ങി തിന്നുവോ
ആ പുഴുങ്ങി കഴിക്കും ഇഷ്ടൊന്നുമല്ല പിന്നെ കഴിക്കും
ഹഹ അതുകൊണ്ട് ഞാൻ ചോദിച്ച അല്ലാതെ അപ്പം ചുട്ടൊക്കെ തിരുമ്പോ തന്നെ എനിക്ക് മനം മറിക്കും
ആ വേറൊരു ടേസ്റ്റാ. എനിക്കിഷ്ടല്ല. ആഹ് ഭയ് അല്ല
പക്ഷെ ശരീരം തണുക്കാനും നല്ലയ
ആ അതും എല്ലാരും ഏകദേശം കഴിക്കുന്ന അതാണ് കോഴിമുട്ട ആരും അങ്ങനെ കഴിക്കത്തില്ല വെളുപ്പ
മ്മ് ഞങ്ങൾ ഇവിടെ അടുത്തൊരു വീട്ടില് കോഴി വീട്ടില് കോഴിമുട്ടുണ്ട് അതാ ആ വിയവ്
ഉം
പിന്നെ ഇടയ്ക്ക് താറാമുട്ടാ മേടിക്കും
മിക് രണ്ടും കൂടെ ചിലപ്പോ ഞാൻ മിക്സ് ആക്കി അടിക്കും ആഹ അപ്പ വിശപ്പ് ഉളള രണ്ട് കൂടെ മിക്സ് ചെയ്യുമ്പ
അങ്ങനെ ഞാൻ കഴിച്ചിട്ടില്ല
ഞാൻ കഴിക്കും അന്നരം കേട് ഉണ്ടോന്ന് അറിഞ്ഞയാം ഞാൻ കഴിക്ക മറ്റേത് ഓംലറ്റ് ചെയ്താല ഒരു പ്രത്യേക വേറരു ടേസ്റ്റും വാടുക
ആന്ന ന്ന വേറൊരു മണുണ്ട് അതിന്
ഞാൻ പിന്നെ ഉപ്പ് തേച്ച് കഴിക്കും പുഴുങ്ങുമ്പം
ആ ഞാൻ എല്ലാത്ത കോഴിമുട്ട ആന്നേലും ഇങ്ങനെ ഉപ്പും മുളക് അല്ല കുരുമുളക് പൊടിയും ഇട്ട്തിൽ അലോ
കോഴ മുട്ട ശരിക്കും ഇഷ്ടം നല്ല ടേസ്റ്റ്ല്ലേ അതിന്റെ ആ അകത്തെ ഇതിനൊക്കെ പക്ഷെ ഇത് വേറെരുതാ പിന്നെ കുരുമ മൊളക് എനിക്ക് കു എനിക്ക് ഉറക്കാനുള്ള മ മനസില്ലതൊണ്ട് ഞാന് ഉപ്പ് മാത്ര ഈസി പണിച്ചിട്ട് കഴിക്കും
അല്ല ഇവിടെ കൊറച്ച് ഇങ്ങനെ ഒരുമിച്ച് പൊടിച്ച് ഇങ്ങനെ ഡപ്പല ഇട്ട് വെക്കും
ആ ആഹ് ഇവിടെ പക്ഷെ അപ്പാ പൊടിച്ചെടുക്കവാ
ഇവിടെ പൊടിക്കാൻ പക്ഷെ കൊറച്ചേ ഒരു കുഞ്ഞാ പാത്രത്തിലിട്ട് ഉച്ചക്കേനു മുട്ടക്കകൊത്തൊക്കെടാൻ വേണ്ടീട്ട് ഇങ്ങനെ വച്ചേക്കവാ
ഉം ഇവിടെ സ്പോട്ടില എടുക്കുന്നെ ഇവിടുത്തെ ആ ആ മിക്സി കേടായിട്ട് ആ
മറ്റേയില്ല ചതച്ച വെച്ചാലും മതിയില്ലേ ഇടിയലിനാത്ത്
ഉം പിന്നെ കഴിഞ്ഞ അവിടെ ഫുഡ്
ആ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ്
എങ്ങനെ ഉണ്ടായിരുന്ന കറി
ഒ ചിക്കനും ബീഫും അല്ല ചിക്കന എന്നു ചക്കയും ബീഫും ആർ
ക്കെരുന്നു ഇവിടെന്ന് ചീനായിരുന്നു
ഇവിടെ ചീന ഇല്ല നമുക്ക് ചീനയില്ല നമുക്ക് വെച്ചിൽ ചീനി
ഇവിടത്തെ അല്ല അച്ഛന ഇവിടന്ന കോണ്ടൂന്നെയാ
ആണോ ഇവിടെ അങ്ങനെ പുറത്തുന്നും അങ്ങനെ മേടിച്ചുക കൊണ്ട് വരുന്ന പതിവൊന്നു ഇല്ല ഇവിടെ ഉണ്ടെങ്കി ഇവിടുന്ന് എടുത്ത വെക്കും അങ്ങനെ ഉള്ളൂ
ആഹ ഇവിടെ ഒരു ചക്കയുണ്ട് ആഹ രാവിലെ ഉച്ചക്കെല്ലാം ചീനിയായിരുന്നു
രാവിലെ എന്ത് പുഴുങ്ങിയോ
കഞ്ഞീ മറ്റേ വാട്ടച്ചീ ഉണ്ടല്ലോ വാട്ടച്ചീനി ഇങ്ങനെ ഉള്ളി മുളകും ഒക്കെ ഇട്ട എടുക്കാം അല്ല അരഞ്ഞിട്ടിട്ട് മറ്റേ ആഹ ആ എന്ന അതിനതിനകത്ത് മറ്റ മറ്റേ ഉള്ളിയും ഉം വെളുത്തുള്ളി ഒക്കെട്ട് നല്ല ടേസ്റ്റാ
ഈ ചീനിക്ക് എത്ത പറഞ്ഞടുവോ ഇതൊക്കെ
ആഹ് അതല്ല ഇട്ടിട്ട് ഇളക്കും ഉപ്പും മുളക് പോലെ സൗകര്യം ഇയുള്ളിട്ട് ഇളക്കും അപ്പൊ എങ്ങനെ പുളിയും
അത് ചീനക്കാത്തോട്ട് ഇട്ടിട്ടാ എളക്കും
ആഹ പുളിയൊക്കെ അപ്പൊ എല്ലാ ഒരു
ഓ
സൂപ്പർ ടേസ്റ്റ് എന്തോ നമ്മള് ചെറിയ ഉപ്പും മുളകും കൂടെ കൂട്ടുന്നു നി കഴിച്ചിട്ടില്ലയോ ഇവിടെ മിക്കപ്പോഴും അച്ഛന് ഇഷ്ടം
ഞാൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ ഒരുമിച്ചിട്ട് കഴിച്ചിട്ടില്ല
ഉം- ഇത് സൂപ്പറാ
വാട്ടച്ചീനി അങ്ങനെ എടുക്കത്തില്ല ഇവിടെ നിയെ മറ്റേ വേവിക്കാനായിട്ട് എടുക്കുമ്പോ ഞാൻ അതിന്ന് ചെിലപ്പോ പെറുക്കി തിന്നും അല്ലാതെ അങ്ങനെ തിന്നാൻ വേണ്ടിട്ട് ഇവിടെ വെക്കത്തില്ല
ഹ്മ്മ് രണ്ട് വെക്കും അമ്മ
ഓ- ഈ രാത്രിയിലെന്തോ ചോറന്നോ
ഏ
രാത്രിയിലും ചോറാന്നോ
ആന്ന് ആന്ന്
ആ എന്തോ മീനാ ഇന്ന്
എന്തോ മീൻ മേടിച്ചത്
ഉം മത്തിയ മത്തിയ
ആ ഇപ്പൊ ട്രോളിങ് ആണ്ട്- ട്രോളിങ് തുടങ്ങി മീനൊക്കെ കുറവാണ്
ആഹ് അതാ- പക്ഷെ ഇന്നലെ കിട്ടിയ നല്ല സൂപ്പർ മതതിയായിരുന്നു മറ്റേ മുട്ടയൊക്കെ ഉള്ള
ഉം- അത്യാവശ്യവല്ലെ ഇതാ കിട്ടിയത്- എനിക്കഷ്ട്ടാ എല്ലാത്തിനകത്തും മുട്ട ഉണ്ടായിരുന്ന- ഞാൻ മുട്ട വറുക്കാരുന്നു മുട്ട വറുക്കേ രുന്നു ചോറിൻ്റെ കൂടെ വെച്ചിട്ട് കഴിക്കും
ആ.. സെപ്പറേറ്റ് വറക്കുവോ
ഇല്ലില്ല വറക്കാൻ വേണ്ടിട്ടില്ലായിരുന്നു പിന്നെ അത് മെനക്കേടല്ലെ
അതുകൊണ്ട് ഒരു കൂട്ടാനകത്തിട്ടത് ഞാൻ പറക്കി മാറ്റി ചെകഞ്ഞെട്ത്ത്
കൊണ്ടായ് കഴിച്ച്
അവിടെ മീൻ കൊണ്ട് വരോ അതോ അച്ഛൻ മേടിക്കുന്നത് ആണോ
ഇല്ലടി ഇവിടെ രണ്ട് മൂന്ന് മീൻകാര് വരും
രാവിലെ വരോ വൈ
ആഹ ഇവിടെ വഴീക്കൂടെ രാവിലെ
ആഹ- ഇപ്പൊ വരുന്നുണ്ടോ, ഇന്നൊക്കെ വന്നോ
ആഹ്- എല്ലാ ഊസും വരും
ആഹ് ഇന്നലെ ഇവിടെ വന്നില്ല അങ്ങനങ്ങള് ഇന്നലെ
നിങ്ങളങ്ങുപോണ്ടേപ്പം, നിങ്ങളങ്ങു പോണോ
ഒന്ന് ഞങ്ങള ഇവിടെ കൊണ്ടുവരും, പാലമുക്കിലല്ല പഴവറ പോയി വേടിക്കും
ആ
പഴവറ അല്ലെങ്കിൽ ആലി ക്കാ മുക്കില്. അല്ലെ കൊണ്ടുവരും നമ്മള് കൊണ്ട്രുന്നോരുടെ കയ്യിന്ന് എപ്പഴും മേടിക്കത്തില്ല
ആ ആഹ് ആ
ചിലപ്പോ ഇത് മിക്കവാറും ഇവിടെ ഉള്ള ഒരു അണ്ണന് മീൻ കട ഇട്ടിട്ടുണ്ട് പുത്തൂര്
ഹ് ഹ് ഹ്
പ്പാ അണ്ണന് വാട്സപ്പ് ഗ്രൂപ്പോക്കെ ഉണ്ട്
ആ ആ
അപ്പൊ അതിൽ ഇങ്ങനെ വരും, എന്തോ മീന ഇന്ന് വന്നേക്കുന്നേന്ന് പറഞിട്ട് കാരണം മീ എടുതോണ്ട് വരുമ്പോ ഇങ്ങനെ ഗ്രൂപ്പിലിടും അപ്പം ആ ഗ്രൂപ്പ് അനുസരി അനുസരിച്ച് അങ്ങനെ പഴവറ ഒരു മീൻകടയണ്ട്, അതും ഉണ്ട് അയിന്റെ ഗ്രൂപ്പും ഉണ്ട് ഫോണില് മീനും അയിന്റെ വെലയുടും
ആ ആയ് ഇവിടെ കുഞ്ഞമ്മയൊക്കെ പറയുന്നത്കേക്കാ അവിടെ മണ്ണടിൽ അതു പോലാന്ന് ഗ്രൂപ്പ് ഉണ്ടന്നു
ആ ആ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പുണ്ട് അപ്പൊ മീൻ ഇന്ന് ഇല്ലെങ്കി ഇല്ലാന്ന് മെസ്സേജ് ഇടും
മ് മ് മ്മ്
അതുകൊണ്ട്, നമുക്ക് ഇഷ്ടമുള്ള മീൻ ഉണ്ടെങ്കി മാത്രം പോയാൽ മതിയല്ലോ വെലയും നോക്കും വെലയും കാ കാണിക്കും വാങാനും പോണം വെലയും കാണിക്കും
മ്മ്
സമിതല്ല
ഉം ഇതിന് മറ്റേ നൂറ് രൂപക്കില്ലെ ഇന്ന് നൂറ്റമ്പതങ്ങാണ്ടായിരുന്നു മ് മത്തിക്ക്
ആഹ ഇപ്പൊ നൂറുരൂപക്കൊന്നും തരത്തൊന്നുല്ല
ഇല്ലല്ല പക്ഷെ ഇപ്പഴേകൊണ്ടുവരുന്നെല്ലാം ഫ്രഷാ മ്.. ഫ്രഷ് ഇപ്പൊ പിന്നെ കൂടുതലും കൊഞ്ചും ഞണ്ടോക്കെല്ലെയോ
ആ ഉണ്ട് ഉണ്ട് കക്കായു ഉണ്ടിപ്പൊ
ഉമ് സീസ് മറ്റേ ശ് അയ്ന്റെ സീസണായി
ഞാനിപ്പ വിളിക്കാവെ ശരി
ആ ആ ശ്